കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
അഹ് ന്തക്കേ വിശേഷം
ഓ വി വിശേഷം എന്താണ് സ്കൂളൊക്കെ തുറന്നിട്ടേ എങ്ങനെ ഇരിക്കുന്നു സ്കൂള് തുറന്ന എന്റെ ജോലിപ്പാടിൽ ഇങ്ങനെ ഇരിക്കുന്നു
ഹ് ഹ്
ഇപ്പൊ നാളെ മുതല് രാവിലെ എരുന്നേക്കണമല്ലോ എന്ന് ആലോചിച്ച് രണ്ടു മാസം റെസ്റ്റ് അല്ലായിരുന്നു
ആഹ് ആഹ് എല്ലായിടത്തും അതെന്ന അവസ്ഥ
ന്നെ അവിടെ എന്താണ് വിശേഷം
വിശേഷം സുഖം തന്നെ ആഹ് കുഞ്ഞ് ഉറങ്ങി
കുഞ്ഞുറങ്യാ
ഉം ഉണ്ട് അവിടൊക്കെ എന്തൊക്കെയ ആഹ് കയ്ച്ചു
കഴിച്ചോ ഉം ഇവിടെ എന്താണ് ആഹ് വിശേഷം ആഹ് ഓ കഴിച്ചു കഴിച്ച് ഇവിങ്ങ ഇരിക്കുന്നു കുറച്ച നേരം ഇ അങ്ങോട്ടും ഇങ്ങോട്ടും നട ആഹ് സ്പെഷ്യല് ചക്ക ഉണ്ടാക്ക ഇന്നത്തെ സ്പെഷ്യല് തന്നെ വല്ലപ്പഴല്ലേ നമക്ക ഇങ്ങനെ കി എന്താക്കാ
ആഹ് ചെൽഹ പ്ലാവുണ്ടൊ വീട്ടില്
ആഹ് അതെ അതെ അതെ ഒരെണ്ണം ഉണ്ട് വെഷെ അത് നമ്മക്ക് അങ്ങനെ പ്രയറായിട്ടില്ല ഇത് നമ്മക്ക് അപ്പർത്ത് ഹ് കൊണ്ടുവരുന്നതാണ് ഇത് വെളഞ്ഞിട്ടില്ല അത് മഴ പെയ്ത് ആഹ് മഴ പെയ്ത് ആഹ് ചാതിനുള്ളിൽ വെള്ളം കേറുന്ന സമയത്തേ അത് വെ ളയുള്ളൂ
അത്ഹോ
മ്മ്ഹ് അങ്ങനെയൊക്കെയാണത് കി മാവില്ല മാവൊർണ്ണം ബുകെയിപ്പിച് ച് വരുന്നുണ്ട് പഷെ ഇതുവരെ മാങ്ങ പിടിച്ചിട്ടില്ല കുഞ്ഞുതാണ്
അ ഓ പിന്നെ വേറെന്തേലും കൃഷിയൊക്കെ ചെയ്യോ
ഏഹ് ആഹ് ഇണ്ട് അത്യാവശ്യം പച്ചമൊളക് ഹെ ഹെ മളെ വഴുദനങ്ങ തക്കാളി ആഹ് അങ്ങ അങ്ങനെയൊക്കെയണ്ട് പിന്നെ ഒരു മൂന്ന് മൂട് കറിവേപ്പില ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നേ കറിവെപ്പീലക്ക്യാത്താ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കറിക്കിടാൻ വേണ്ടി മാത്രം ല്ലേ എൻ തലേൽ എണ്ണ ആക്കി തേക്കുന്ന കറിവെപ്പില ഇട്ടിട്ടാണ് അതെ എണക്കന്നെ ആഹെ മുടി കൊഴിച്ചിൽ ആഹ് മുടി കൊഴി ക്കെതിന് ആയ്ചേ രണ്ടു വട്ട എങ്കിലും അരച്ചതും തലേതേക്കും അപ്പ അതുകൊണ്ട് കൂടുതല് വളർത്തുന്നതാണ്
പരപേര്ച്ചിന്തേലായിക്കലേ
ആഹ് എന്തോ മ്മ്ഹ് പിന്നെ കൊറെ ആൾക്കാര്ന്ന് കൊണ്ടു പോവും
ആഹ് ആഹ് ഇപ്പൊ വല്ല്യ മരാണോ
മ്മ്ഹ് മരം വലുതല്ല പഷേ ഒരുപാട്ങ്ങനെ പന്തളിച്ചുണ്ടാവും അത് ഈ ഒരുവർ ഷംകൊണ്ട് ഞാൻ വളത്തിയെടുത്തതായ്നെങ്ങനെ. ഉം. രണ്ട് മൂ. ര മൂട് രണ്ട് മൂടുണ്ട് അതേണക്ക്. പന്തലിച്ചിങ്ങനെ. ആ ഒരു.. നാലടി പൊകൊ. അത്രേള്ളു. ഉം നാലടി.. പഷെ ഇങ്ങനെ പന്തളിച്ച് പളർന്ന്ങ്ങനെ കേ.. ഇപ്പ എലാം വെട്ടി നിർത്തിയേക്ക്ന്ന് മാ പൊട്ടി കിളിച്ച് തൊടങ്ങി.. എടക് വെച്ചിട്ടില്ല ചൂട് സമയത്ത് പൊട്ടിക്കിളിച്ചപ്പത്തേകും ഉറുമ്പ് ശല്യം വന്നിട്ടുണ്ടായിര്ന്ന് പിന്നെയാമൊ. പിന്നെ.. ആഹ് അപ്പം പൊട്ടി കിളിച്ചപ്പം പൂവും പിടിച്ചു. പൂ പിടിച്ചു കഴിഞ്ഞാ പിന്നെത് കിളിക്കാ കുരുടിപ്പോ.. ഒന്നിരുത്തീട്ടേ പിന്നത് കിളിക്കതോള്ളു. അപ്പൊ അയിന്റെ നട്ക്. മരത്തിന്റെ നടുക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിര്ന്നു അപ്പം പിന്നെ സൈഡിനോ.. ക്കല്ലേ പൊട്ടിളിക്കത്തോള്ളു. അപ്പൊ ഈ ചൂട് സമയത്ത് പൊട്ട്.. ട്ടി ഹാ ചൂട് സമയത്ത് പൊട്ടി കിളിച്ചപ്പം അയിനാത്ത്.. ഉറുമ്പും ഒരു സൈസ് ബാക്ടീരിയൊണ്ടല്ലോ ഓരോ സൈസ് ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇങ്ങനെ പറ്റ്. റ്റി പിടിച്ചിരിക്ണ്ട് തണ്ടില് ആ അങ്ങനെ അതാരുന്നു.. പിന്നതെല്ലാം ഞാൻ മേ ന്ന്ട്ട്. സോപ്പും വിനാഗിരിയും വേപ്പ് പെണ്ണയും ആ എല്ലാം കൂടെ മിക്സ് യ്തിട്ട് അടിച്ചു.. പോയി എന്താലും എല്ലാം.. ഓക്കെ ആയി. ആം. തണ്ടീന്ന് സാനൊക്കെ പോയിട്ട്ണ്ട്. പിന്നെ ഒന്നും കൂടി അടിക്കണം കാര്യം ഇന്നി ചെലപ്പം പെ വന്നാലോ ഒറ്റ പ്രാശം അടിച്ച് കഴിഞ്ഞാലും ചെലപ്പം വരും.. ചാൻസ്ണ്ട്. ആ ആഹ് രാസവളവൊന്നും ചേർക്കാ ഒക്കത്തില്ലല്ലേ. നമ്മടെ. തലേല് കറിക്കാത്തൊക്കെ ഉപയോഗിക്കി ല്ല. അപ്പം പിന്നെ.. അതേപോല ആഹ് ചാണാപ്പൊടിയും ചാരോക്കെയാ ഇട്ന്നത്. അപ്പം പിന്നെ വേറെത് പന്നിശല്യംണ്ടായത്കൊണ്ട് നമുക്ക് കപ്പയോ കെഴങ്ങ് വർഗ്ഗമോ അങ്ങനെയൊന്നും നടാൻ ഒക്കില്ല. പിന്നെ പാഗ്യത്തിന് രണ്ട് തക്കാളീം രണ്ട് മൂന്ന് മു ണ്ട് തക്കാളി പിന്നെ കൊറച്ച് മറ്റോ നീ ഒര് നീണ്ട പച്ച വഴുതനങ്ങയില്ലേ ആ വഴതനങ്ങ.
ആഹ് ശെരി
പിന്നെ ഉണ്ടമൊളക് അതുംഒണ്ട് നീണ്ട മൊളക് ക്യാപ്‌സിക്കല്ലടാ മറ്റേ ഭയങ്കരഎരിയൊള്ള മീൻ കറിക്കാത്തിടുന്നെ
ആഹ് ആഹ്
ആഹ് അത് ഉം പിന്നെ ഇത് തന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും ഇല്ല. പിന്നെ നമുക്കല്ലാത്ത ചെടികളൊക്കെ അല്ലാതെ വന്നിട്ട് അങ്ങനെരിതേള്ളു കൃഷി അങ്ങനെ ചെയ്യാൻ പാടാ. ആ ചെടിയ്ണ്ട് ഒരു മൂന്ന് നാല് ടൈപ്പ് റോസയും പിന്നെ പത്തുമണി.
വാങ്ങലാണോ? അതല്ല എട്ത്ത്ന്ന് ആരെങ്കിലും തന്ന്ക്കാണ്ട് കുഴിച്ചിടലാണോ?
ആഹ് ഇത് കമ്പ് കുഴിച്ചു വെച്ച്നട്ട്. കിളിപ്പിച്ചെടുക്കുന്നതാ ഇത് നമ്മളിങ്ങനെ പോ എവിടെയെങ്കിലും കാണുമ്പ അവരടെ കയ്യീന്ന് മേടിച്ചോണ്ട് വരുന്നതാണ് ആഹ് എന്നിട്ട് ആഹ് ക്യാഷ് കൊടുത്ത് വാ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ മേടിച്ചതാണ്. പിന്നെ വേറെ ഒരെണ്ണം അത് പഷേ കിളിച്ചു പിന്നെ അല്ലാതെ രണ്ട് മൂന്നെണ്ണം നമ്മള് വേടിച്ചത് കിളി ച്ചില്ല അപ്പൊ പിന്നെ കൊണ്ടുവന്ന് ആ നടക്കവങ്ങ് നിർത്തി പിന്നെ ഞാൻ കമ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ വെ വെള്ളത്തിയിട്ട് മൊളപ്പിച്ചെടുക്ക ചെയ്യുന്നത് വെള്ളത്തിട്ട് മൊളപ്പിക്കും അല്ലാതെ മണ്ണിക്കുത്തിവെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് കിളിക്കത്തില്ല ചെലപ്പം കരിഞ്ഞ്പോവും നമ്മടെ മണ്ണ് കൊറച്ച് കട്ടിയൊള്ള മണ്ണാണേ.
ആഹ് ആഹ്
ആഹ് പിന്നെ ഞങ്ങള് അല്ലാതെ ചട്ടില് മണ്ണെട്ത്തിട്ട് പിന്നെ കൊറേ നോക്കിയാലേ അത് കിളിക്കത്തൊള്ളു ആഹ് വെള്ളത്തിയിട്ടാ മൊളപ്പിക്ക്‌ന്നേ വേരെറക്കും വെള്ളത്തി ഇട്ട് വേര് ഇറക്കി കഴിഞ്ഞിട്ടേ നടുവൊള്ളൂ. അങ്ങനെയാ പിന്നെ കൊറേ കറ്റാർ വാഴ ഒര് തോട്ടം പോലെ കറ്റാർ വഴയൊണ്ട്.
അയാ ഞങ്ങളും കൃഷിയൊക്കെ വളർത്തുട്ടോ.
ആന്നോ
ച പൂള ചേനാ ചേമ്പേ ഇങ്ങൻത്തെ
ആഹ് ആഹ് ആഹ്
പിന്നെ അയ് വേ വേപ്പിന്റെലണ്ട്.
ആഹ് വേ ആഹ് അത്ണ്ടിലേ പ്പത് നമ്മടെ ഇവ്ടെ പിടിക്കത്തില്ല പഷേ ആഹ് എന്താന്ന് അറിയത്തില്ല ഞ്ഞി തണ്പ്പ് ഒര്പാടൊള്ളട പഷേ ചൂടാണ് അതിന് വേണ്ടുന്നത് പിന്നെ എന്താന്നറിയത്തില്ല നമ്മടെ മണ്ണി പിടിക്കു
വേണ്ടത്.
ആഹ് ചൂടാണെലുംവേണ്ടില്ല നമുക്ക് ചൂട് കിട്ടുന്ന ഏരിയേകൂടാണ് പഷേത് എന്തോ പിടിക്കത്തില്ല രണ്ട് വട്ടം കൊണ്ടു
ആഹ് ഞങ്ങൾദ് പിന്നെ റോഡിന്റെ എടുത്തായതൊണ്ടേ റോ പിന്നെ ചാറിന്റെ ചൂടൊക്കെണ്ടാവും.
ആഹ് ആഹ്
അപ്പ പിന്നെ എള്പ്പം പന്തലിച്ചണ് നൽക്കും.
ആഹ് വീട്. പക്ഷെ ചിലപ്പോ തണുപ്പായത് കൊണ്ടായിരിക്കും കിളിക്കാത്തെ കേട്ടോ? വെച്ച കഴിഞ്ഞാൽ മരങ്ങളാണ്. പതായിരിക്കും ഇ കിളിക്കാത്തത്. പക്ഷെ അതിന് ചൂടാ വേണ്ടുന്നത് വേപ്പിലക്ക് കൂടുതൽ ചൂടാ വേണ്ടുന്നത് തണുപ്പത്ത്. ത്തത് അങ്ങനെ പിടിക്കത്തിലത്. ചൂട് അടിച്ചാലേ അത് പിടിക്ക ത്തൊള്ളു ആ ഉം പിന്നെ വേറെ എന്താണ്ട് കൃഷി?
വേറെന്തൊക്കെ ആഹ് വേറെ അതന്നെ ഉണ്ടോ പിന്നെ ഈ പറഞ്ഞ മാതിരി തക്കാളി. പച്ചമുളക് കൈകൈപ്പക്ക. അത്ണ്ട് പിന്നെ മുള്ളൻചക്ക ഉണ്ടല്ലോ ചെറിയ സൈസ് മുള്ളചക്ക. ചക്ക അത്ണ്ട്.
അത്ണ്ട് പൊറത്ത് കൊടുക്ക. കാറുണ്ടോ ഈ കപ്പ കൊഴങ്ങൊക്കെ പുറത്ത് കൊടുക്കുവോ?
പുറത്ത് കൊടുക്കുല്ല വീട്ടില് എടുത്തുള്ള അയൽവാസികൾ കൊക്കെ കൊട്ക്കും.
ആഹ് ആഹ് പിന്നെ ആ. വിക്കലില്ല.
ആഹ്
ആഹ് പിന്നെ നമ്മക്ക് ഉപയോഗിക്ക കാണ
ആഹ് എല്ലാ സാധനവും ചക്കായാലും മാങ്ങായാലും വാഴപ്പഴം. എന്തും വിളവെടുക്കണ സമയത്ത് എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കും. രണ്ട് മൂന്ന് വീട്ടിലൊക്കെ പിന്നെ ബാക്കി അങ്ങനെ. നാത്തു ൻമാരും വന്ന് കൊണ്ടോകും.
ആഹ് ആഹ് അങ്ങനെ. അ യ്ശരി നമുക്ക് നേരത്തെ ഇവിടെ പന്നി ആയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റു. റ്റു ല ഇവിടെ കൃഷി ഇപ്പ നമ്മുടെ. തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു പത്ത്മുപ്പത്തി മൂന്ന് സെന്റ് വസ്തുവാണ്. അവര് ഇപ്പ കളച്ചിട്ട് ഇനി അവര് വെക്കാനുള്ള പ്ലാനാണ്. കഴിഞ്ഞ പ്രാവശ്യം വെറുതെ കെടക്കുക അത്രേയും വസ്തു കാര്യം എന്ത് വെക്കാൻ. എനിക്ക് തോന്നി ഈ പ്രാവശ്യം ചേനയും കാച്ചിലും ഒക്കെ നടാൻ. കൊറേ കൊണ്ട് വന്നിട്ടിട്ടുണ്ട് വളവും കാര്യങ്ങളും എല്ലാ കൊണ്ട് എറക്കിണ്ട്. ഇനീ അവരപ്പം പന്നി കേറാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യുവായിരിക്കും.
ആ ചിറ്റ് ഒരു ചെറിയ സൈസ്. വേലി കെട്ട്യാ മതി ഇന്നാ പിന്നെ പന്നി ഉള്ള് ക്കണ്ട് ചാടാതെ.
ആഹ് ഇത് നമ്മെ ഒരു ഒറ്റമൂട് കപ്പയെ രക്ഷപ്പെടുത്തി എടുത്തത് അങ്ങനെയാണ്. വെള്ളച്ചാക്ക് ഇല്ലേ വെള്ളച്ചാക്ക് ചുറ്റി നിർത്തിരുന്നു. അപ്പൊ അത് ഓടിക്ക അതെന്തോ അപ്പൊ ഇങ്ങനെ വയൂലല്ലോ? ഈ വെട്ടം അടിക്കുന്ന സാധനം കാണ അതിന്റെ അടുത്തേക്ക് വരൂലാന്ന് തോന്നുന്നു അപ്പൊ വെള്ളചാ ന്ന് കണ്ടപ്പോ അങ്ങനെ വെള്ളച്ചാക്കാ ചുറ്റിയത് പക്ഷെ സാരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. തുണികള് ചുറ്റി നിർത്തിയാ വരില്ല എന്ന് പറയുന്ന കേക്ക.
ആഹ് പന്നിന്റെ ഈ ശല്യം ഭയങ്കര ശല്യം തന്നെ ആണ് ആളുകൾ. ക്കും കൃഷികൾക്കും ഒക്കെ ശല്യം തന്നെയാണ്.
ആഹ് ഇവിടെ മനുഷ്യരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. നമുക്ക്.
ഓ ഞങ്ങളവ്ടെ റോഡ്. ക്രോസ് ചെയ്യും അപ്പൊ വണ്ട്യാള് ഇങ്ങനെ പോവുണ്ട. സമയത്തായിരിക്കും പിന്നെ അങ്ങനെ പലേ അപകടങ്ങളും ഉണ്ടായിട്ട്ണ്ട്. അടുത്തുള്ള വീട്ടിലെ ഒരു താത്തൊക്കെ ഒ എസി യു ലൊക്കെ ആയിരുന്നു അപ്പോ ഉടൻ. തല അട്ച് വീണിട്ടേ വണ്ടിമന്ന്. അങ്ങനെ ഒക്കെള്ള ബുദ്ധിമുട്ടൊക്കെ പ പന്നിനെ കൊണ്ടുണ്ട്.
ആഹ് പണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാലേ? ഞാൻ ശരി
ആഹ് അല്ലെ വണ്ടീന്റെ സൗണ്ട് കേട്ട ട്ടാലും ഒരു ആ റോഡ് ക്രോസ് ചെയ്യ ഇപ്പറ്ത്ത്ക്ക് മാറി നിക്കൂല അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ
പിന്നെ വല്യ വണ്ടികൾക്ക് വല്യ പ്രശ്നണ്ട് ഈ ബൈക്ക് സ്കൂട്ടി അങ്ങനെയൊക്കെ വരുന്നവർക്ക് ആ ഭയ അപകടം വെരുന്നതെ. കാര്യം അവർക്ക് പിടിച്ച മറ്റേ കാറൊക്കെ ആണെങ്കി അവർക്ക് അതൊരു മയൊ ഉണ്ടല്ലോ.
ആഹ് എന്നാ ശരിട്ടാ
ആഹ് ശെരിടാ